ഹലോ..
കേൾക്കില്ലേ?
ആഹാ കേക്ക്ണ്ട്, ടൈം ആവുമ്പോൾ നോക്കിയോണ്ടിട്ടോ?
ഏ ആഹാ..
എന്തൊക്കെ വർത്താനം?
നല്ലത്.
എന്താ വർത്താനൊക്കെ?
നല്ല വർത്താനം, ഇന്നലെയൊക്കെ വിളിച്ചു രണ്ടീസായി വിളിക്കലൊട്ങ്ങീട്ട്. തെര്ക്കിലാണ്.
ഓരോ തെരക്കെയ്നി ആഹാ വീ- വീട്ടി പോയതെയ്ന്.
ഏ ഞാൻ കരുതി- നോമ്പൊക്കെടുത്ത് ക്ഷീണത്ത് പെട്ടോ?
ആഹാ.. അതല്ല നോമ്പും ഉണ്ടായിന്, അയ്ന്റെ ഇടയില് വീട്ടിലൊരു- സൽക്കാരും ഇണ്ടായീനി, അപ്പോ അയിന് പോയി. നോമ്പ് തൊറ- സൽക്കാരായിട്ട്.
ആഹാ ആഹാ.. അങ്ങനെ വീട്ടില്ണ്ടാക്കീണ്ടാവുലേ?
കഴിഞ്ഞ് ഇന്നലെ വന്ന് പിന്നെ- അയൽക്കൂട്ടും, കുടുംബശ്രീ ഇല്ലേ?
ആഹാ ആഹാ...
അയിന്റെ ആഹാ അയിന്റെ- മീറ്റിങ്ങും കാര്യ പറ്റി അങ്ങനെ പോയി. ഇന്നാണ് ഫ്രീ ആവണ ഇപ്പ ക്ലാസ്സിന് പോന്ന്.
ആഹ് ആഹ് ക്ലാസ് ചെയ്യ, എന്താ? എന്താണ് ചെയ്യുന്നത്?
കമ്പ്യൂട്ടർ അതിൽ എം. എസ് ഓഫീസും, എക്സലൊക്കെ- ഇങ്ങനെ കഴിഞ്ഞു. ഇപ്പം ടാലിയിൽ ചെയ്തോണ്ടിക്ക.
ഡയലി ക്ലാസ് ഉണ്ടോ?
ആഹ് ഡെയിലി ഇണ്ട് വെരുന്നേ ഇമ്മക്ക് ഇങ്ങനെ പോരാ വ്യാഴം വെള്ളിയാണ് ത്തത് പഷെ ഇപ്പൊ ഞങ്ങളത് കൊറ തൊടങ്ങിയിട്ട് കൊറച്ചായി ക്ലാസ്സിലെല്ലാ വെരാൻ കഴിഞ്ഞില്ല
ആഹ്
ഉ ഉ
കുട്ട്യാളൊക്കെ പറഞ്ഞയച്ചാ പിന്നെ ഫ്രീ ആണല്ലോല്ലേ ഇങ്ങനെയൊക്കെ എന്തേലൊക്കൊന്ന് നോക്കിയാ ഉം
അപ്പോ ഇനി ഇങ്ങനെ എന്നും വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യണെന്നാ വിചാരിക്കുന്നത്
ആഹ് ആഹ് ആഹ് നമ്മള് ഏതായാലും വെറുതെ വീട്ടിലിരിക്കല്ലെ എന്തായാലും ക്കെ നോക്കിയാ അതായല്ലോ ഉം ഇപ്പ എല്ലാരും ഇങ്ങനെ എന്തെലും ഒക്കെ ആയിട്ട് ഓൺലൈനായിട്ടും അങ്ങനൊക്കെണ്ടല്ലോ ഓരോ ഇത്
എന്തെങ്കിലൊക്കെ വർക്കുണ്ട്
ഉം ആരും വെറതങ്ങനെ വീട്ടിലിരുന്ന് ഇരുന്ന് നമ്മള് പിന്നെ ഒന്നും പണിയൊന്നും ഇല്ലല്ലോ കുട്ടികളൊക്കെ കൊറച്ച് വെല്യതായാ പിന്നെ
ആഹ് അതന്നെ
ഉം ഓല് പോയാ നമ്മള് ഒറ്റക്കായി ഇങ്ങനെയൊക്കെ നോക്കണത് തന്നെയാ നല്ലത്
ആഹ് മക്കള് പോയി കഴിഞ്ഞാല് ഇപ്പോ നമ്മള് നമ്മളെ കാര്യം നോക്കാഞ്ഞാല് കൊറച്ച് കഴിഞ്ഞാല് മക്കള് ചോദിക്കും ഇങ്ങക്ക് പഠിച്ച് ച്ചൂടേയ്നിയോന്ന് എന്തെ വർക്ക് ചെയ്തൂടെനിയോ അപ്പൊക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിച്ച് വെക്കാഞ്ഞാല് പ്രശ്നാണ് ഇനിയിപ്പം തന്നെ ജോലിക്ക് നോക്കിയില്ലേല്ലോന്ന് ഒര് ജോലിക്ക് പോണം തോന്നണ സമയത്ത് എന്തെങ്കിലൊക്കെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കി നമ്മക്ക് ജോലിക്ക് നോക്കാല്ലോ
നോക്കാം ഉം അല്ല ഇനി ഇവിടന്നാണ്ടുള്ള ഫുൾ ഞ പഠിച്ചാത്തോല് ഉണ്ടാവില്ലോ ഒക്കെ പഠിച്ചോലെന്നായിക്കാരം ഇനിയിവിട്ന്നാണ്ട് ഇള്ളതെ ആദ്യൊക്കെ പറഞ്ഞത് പതിനെട്ട് വയസ്സവുമ്പോത്തന് ഭർ ആഹ് ഹസ്ബൻ്റ് കല്യാണം കഴിച്ച് വിടാ അങ്ങനെയൊക്കെ അല്ലേനിയോ
ആഹ് അതന്നെ
ഇപ്പൊ അതൊക്കെ മാറിയല്ലോ
ആഹ് ഇപ്പൊ ഒക്കെ കൊറേക്കെ ആൾക്കാറ് മാറി ചിന്തിക്കല് തൊടങ്ങീണ് ഇപ്പം പെൺകുട്ടിയാക്ക് വേഗം കല്യാണം നടത്തണന്നില്ല എല്ലാരും പഠിപ്പിക്കണൊക്കെയുണ്ട്
ഉം ഒരു ജോലി വാണം ആണായാലും പെണ്ണായാലും ക്കെ ഒരു ജോലി വാണെന്നുള്ള ആഗ്രഹാണ് ഉം അങ്ങനെയാണ് ഇപ്പോ ഞമ്മളിപ്പോ ഞമ്മളെ മക്കളെ നല്ലോ പഠിപ്പിക്കണം കെരുതും ഞമ്മളയിലാറെ പഠിപ്പിക്കണം ഞമ്മള് കരുതും അങ്ങനെ ഓരോരുത്തര് ഉം എല്ലാർക്കും എന്തെങ്കിലും ആയിട്ട് ഏഹ്
ആഹ് എന്തായാലും ആർക്കായാലും ഇപ്പ ജോലി വേണേനും ഇപ്പത്തെ സാധനത്തിൻ്റെയൊക്കെ വെലയും ജീവി ഭയങ്കര ബുദ്ധിമുട്ടല്ലെ ജീവിച്ച് പോവാനും ഒരാള് മാത്രൊക്കെ
ആഹ്
വീട്ട്ക്ക് കൊണ്ടരാനാവുമ്പം വരുമാനം ഒരാക്ക് മാത്രം ആവുമ്പം
ഉം ഒരാൾ മാത്ര ആവുമ്പ് ഒ ഒരാൾക്ക് മാത്രം ആയത് കൊണ്ട് ആ കാര്യല്ലേ അതോണ്ടൊന്നും തെകയുന്നില്ലല്ലോ ആവശ്യങ്ങള് ഇതായി പോണില്ലല്ലോന്ന് ഓരാക്ക് ഉണ്ടെങ്കി തന്നെ രണ്ടാളും സഹകരിച്ചു പോയാ തന്നെ നടക്കുള്ളൂ
ഇപ്പന്നെ കുട്ടിയേക്കൊക്കെ വണ്ടിക്ക് ഫീസും സ്കൂൾ ട്യൂഷനും ഇണ്ട് മോന് അതിന്റെ ഫീസും പിന്നെ ചെറുത് എൽ കെ ജി ആണ് അപ്പൊ അയിനും ഫീസ് അങ്ങനെ എല്ലാര്ക്കും ഫീസുകളായിട്ട് മറ്റും മാസം ഒരു ഇത്
ആഹ്‌ ഉം ആഹ് ഫീസ്സന്നെ വാണൊരു സംഖ്യ പിന്നെ അല്ലാത്തത് അയിനക്ക് ഉം
അയന്നെ സ്കൂള് തൊറന്ന ഉടനെ ആയോണ്ട് കൊറേ യൂണിഫോമുകളും ഇതൊക്കെ അടിക്കൂലിയായി നോക്കാ നല്ല പൈസക്ക് ചെലവാപ്പോ ഒരുമാസേ
ആഹ്‌ അതെ
അയിന്റെ കൂ
ഇപ്പൊ ഞമ്മളെ കഴിഞ്ഞന്ന് കൊറച്ചൊക്കെ നടന്നൊക്കെ സ്കൂൾക്കൊക്കെ പോകാ അതും ഇല്ലല്ലോ കുട്ടികള് ഇപ്പൊ ക്കെ വണ്ടിക്കാണല്ലോ നടന്ന്പോകാൻ പറഞ്ഞ ഓൽക്ക് എന്ത നമ്മളെ കഴിഞ്ഞ ഞങ്ങകൊറെ ദൂരം നട ഇന്ന് പോയിനീട്ടോ
ഉം ഹേ ഇപ്പയിന് മെല്ലാ ആഹ്‌ എല്ലാർക്കും വീട്ടില് വീട്പണി അത്തൊക്കെ ആയിറ്റ് കൊറേ ലോണുകളും അതുംണ്ടാവും ഇപ്പെല്ലാർക്കുയ് ഇപ്പംപലവിധ ലോണുകള് കിട്ടും ചെയ്യും അപ്പതെട്ത്ത് കാര്യങ്ങള് നടത്തും ചെയ്യും അപ്പപിന്നെ മാസം കൊറേ അടവുകള്ണ്ടാവും അതൊക്കെയാണ്
ആഹ്‌ പിന്നെ ജീവിച്ചുപോണെങ്കിയൊരു ആഹ് മഴൊക്കെവൂമ്പോ ചെലോൽക്ക് പണി ഇല്ലാത്ത ആളുകള്ണ്ടാവും ഉം മയത്ത് പണി ചെയ്യാൻ പറ്റാത്തോലുംണ്ടാവോല്ലോ
ആഹ്‌ അതന്നെ എല്ലാരുംപ്പൊ ഒരുപോലെ ആവൂലല്ലോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെവരുമ്പോഴാണ് നമ്മള്ങ്ങന മാറി ചിന്തി ന്താപറയാ മ്മക്കും വണ്ടീന് എന്തെങ്കിലുക്കെ ഒരുതൊഴില്ന്ന്
ഷമ്മള്ങ്ങനെ മാറിചിന്തിക്കും
ന്ന ആഹ് നല്ല രാണാണും ഒരാക്ക്ല്ലെങ്കി ഒരാക്ക്ണ്ടാവ്മ്പോ അതുകൊണ്ട് നമക്ക് മുന്നോട്ട് പോവാം
ഉം ഉം ഉം പിന്നെ ന്താപിന്നെ പണിയൊക്കെ
എന്താ ഫുഡ്ഡൊക്കെ ആക്കിക്കൊണ്ട്ക്കാണ്
മയണ്ടൊവ്ടെ
ആഹ് ഒന്ന്നല്ലോര് മഴന്റെ ദിവസ്സ ഇതുവരെ അത്രക്ക്ണ് മഴ പെയ്തിട്ടില്ലേയ്നി വെയിലും മഴയൊക്കെ അങ്ങനെ പോയി
ആഹ്‌ ആഹ് ആഹ്
ഇപ്പൊളാണ് ഒരു മയക്കാലത്തിന്റെ ഒരു ഫീല് വെര്ണത്
ആഹ് അതന്നെ കൊറ്ച്ച് ദിവസ്സയിറ്റ് മഴ ഇല്ലേയ്നി ഉം കഴിഞ്ഞപ്രാവശ്യം സമയത്ത് വെള്ളപ്പൊക്കെയ്റ്റും ഏന്തേയ്നി മയ പ്പൊ അങ്ങനെ അങ്ങടെ ഇല്ല്യഞ്ഞിപ്പൊ അട്ത്ത വർഷം ഞ്ഞ് വള്ളം ഉണ്ടാവൂലേഎന്നള്ള പേടിയാണ്
ആഹ്‌ അല്ല ചെൽപ്പഞ്ഞി കൊറച്ച് കഴിഞ്ഞാലേ ഒരാഗസ് നല്ല മയക്ക് ഉണ്ടാവും ചെൽപ്പോ പറയാൻ പറ്റ് ആഹ്‌ പറയാൻ പറ്റൂല എങ്ങനക്കെവരന്നൊന്നും
നമുക്ക് കാലാവസ്ഥന്നെ കൊറേ അങ്ങോട്ടുംങ്ങട്ടും
ഉം മ്മ മാറിയ്ണ്
ആർക്കും പ്രശ്നങ്ങളൊന്നുംല്ലഞാമതിയെനി ഇപ്പംന്തായാലും അയന്നെ ചൂരൽമലൊക്കെ പോലെയ്
വയനാടെ അങ്ങൻത്തെ ഒന്നും കേൾക്കാതക്കെട്ടെ ഉൾപൊട്ട് അങ്ങൻത്തെന്നും പ്രളയം അങ്ങൻത്തൊന്നും ഉം രോഗങ്ങളും കൂട്ണ്ട്ല്ലോ മഴയാവുമ്പോ
ആഹ് ഹോസ്പിറ്റിൽ ഇപ്പ ഇവിടൊക്കെ പനിയൊക്കെയായി ഹോസ്പിറ്റലക്കൊന്നും ചെല്ലാവിടൊക്കെ തെരക്കാണ്. ഒക്കെ പനിക്കാരും ജലദോഷം
രോഗങ്ങളും അതും കൂടണ്ട് അഹ് അതിന്റെ കൂടെ മഴയായാലും ഒന്നി ഒന്നോണ്ട് ഗുണ ഉണ്ടെങ്കിൽ ഒന്നോണ്ട് ദോഷംണ്ട് ഒക്കെണ് കൊതുക് ഈച്ച് അങ്ങനത്തൊക്കെ ഇപ്പോ കൊറേ ഉണ്ടല്ലോ? മഴ പെയ്താണ്ടാവുല്ലോ?
അതു തന്നെ കൊതുകന്നെ കാര്യയിട്ട് വില്ലന്
ആഹ അതെ
എല്ലാ അസുഖം പരത്താന്.
ഉ ഇപ്പൊ ഈച്ചകളും ഉണ്ടല്ലോ അങ്ങനെ? വര്ണ് പൊറത്ത കൂടിക്കെണ്ട് ഇവിടെൊക്കെ ഇന്നലെഇപ്പ ഞങ്ങള് പത്തിന്റെ അവിടെ ഒരു പരിപാടി ഉണ്ടെയിന്നി അപ്പൊ അവിടെ എത്ര ആഹ ഈച്ചക്കള്ള ഒരു സാധനം ഉണ്ടല്ലോ ഒട്ടിപിടി ല് അത് വെച്ചക്കണ് അപ്പൊ അവിടെക്കെ എന്ത നല്ലോ ഈ ചോളഅപ്പൊ നല്ല വൃത്തി ഇതെ ക്കണ്ട് എന്താന്ന അറിയില്ല വീട്ടിനുള്ളൊന്ന് പോയി കിട്ടന്നില്ല പറി ൺണ്ട്
ആഹ അത് ഒരു ഈച്ചമരന്നൊക്ക പ്പൊ വന്ന്ട്ടോര് സാധനം ണ്ടല്ലോ ഈച്ചക്കായോ മ് അയിന്റെ ഉള്ളി ഈ ച്ച ഉണ്ടാവല്ല അത് എങ്ങനെയാ അറിയോ ഈച്ച മുട്ട ഇട്ടക്കലോന്നണ്ടല്ലേ?
അയിന്റെ ഉള്ളില് ലെ ഒരു പൂരുക്ക ഒരു മാതിരി തായ് മാതിരി
ആഹ ന്നിട്ട് അത് പൊട്ടുമ്പോ ഈച്ചള ഇങ്ങിട്ട് പാറണാകാനഅയിന്റെ ഉള്ളിന്ന
ആഹ ആഹ അയ്യൊക്കെ കേട്ടിക്ണ് ചെറുതന്നൊക്കെ
ഞങ്ങള് സ്കൂളിന്റെ സൈഡിൽ ഇണ്ടായിന്
ആഹ
അപ്പം ഏതാലും ജീവനുള്ള സാധനത്തിന്റെ മരം ഉണ്ടാവൂലല്ലോ അപ്പൊ എനിക്ക് തോന്നണെഈച്ച പോയിട്ട് മുട്ട ഇട്ട് വെച്ചിട്ട് ആഹ ഇല ഇങ്ങനഅങ്ങോട്ട് മടങ്ങലായിയിരിക്കും. പിന്നെ അത് കായി പോലെ നിന്നിട്ട് അത് മുട്ടൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് പൊട്ട തലൈ
ആഹ അങ്ങനെയാണല്ലേ?
അങ്ങനെയി നമ്മള് പറയാ അല്ലാതെ ഈച്ചമാര ഈച്ചമാര ഇങ്ങനെ എല്ലാവരും പറ
അങ്ങനെ പറ എല്ലാര്അയ്നെ ഈച്ചമര
ആഹ അതന്നെ ഇപ്പ ഇ അ യോചിക്കില്ല അപ്പ നമ്മ അങ്ങനെ എങ്ങനെ പറയും ഇപ്പ നമ്മ ചിന്തിക് നക്കുമ്പോ നമുക്ക് തോന്നും അങ്ങനെയൊക്കെ ആയിരിക്കുംന്ന്
ആഹ അ ഇവിടെ ഇത് കണ്ടിട്ടേ? അപ്പൊ നല്ല നല്ലേ ഡെറ്റോള ഒക്കെ ആക്കി തൊടച്ചിട്ടും. പോണില്ലാപറിണ്ട് ആളിഇതൊക്കെ ബന്ധ ട്ടാ പിന്നെ പോകാൻ പണിയാണ് അപ്പൊ എത്ര വൃത്തിയാക്കിട്ടുണ്ടാക്കീട്ടും.
അതൊ നക്ക പിന്നെ വെള്ളം നിക്കല്ലേ മഴക്കാലംല്ലേ അപ്പൊ അയിന്റെക്കെ നനവ് - - കൾഉണ്ടായൽ തന്നെ ഈച്ച വന്നിരി
ഈചവര് പിന്നെ ഈച്ചക്ക ഫാൻ ഇട്ടിട്ടും കാര്യല്ലലോ കൊതുക്കൊ നമ്മള് ഫാൻ ഇട്ടാ പിന്നെ ഉണ്ടാവൂ ഉം ആഹ് നമ്മളെ കട കാനന്നായിക്കൂലല്ലോ മുഖത്ത് വന്ന ഇത്താണല്ലോ ഒരു ശല്യം ഇതാണ്
പിന്നെ ആഹ ഒരു പേപ്പറ് വെക്കുമ്പം പോകുന്നില്ലേ കുറേ സമിൽ ഒട്ടി ഒടിച്ചില്ല
പോണണ്ട്
ഉത
അങ്ങനെ ഒരു കൊറേ കൊടന്ന് വെച്ചണ് അപ്പൊ എത്രോണ് ഒഴിവാക്കിയത് അറിയോ?
ആഹ അതന്നെ
നമ്മള് പററിയും വൃത്തി ഇല്ലാത്ത കൊണ്ടാണ് വൃത്തി എത്ര എങ്ങനെ ആസ്ലുണ്ട് വത് ആാക്കലണ്ട് എന്തൊക്കെ തുടക്കണ്ട് എന്നൊക്കെ പറയില്ലേ
ഞാനൊക്കെ അങ്ങനെ തന്നെ കൊ ക്പം പനലും അതുപോലത്തെ സ്മെല്ലിന് കുറേ ഐറ്റംസ് ഉണ്ടല്ലോ പേരില്ലാത്ത അത്ര കുറേ സാധനകളുണ്ട് അത് ക്ലീൻ ചെയ്യൻ
ള്ളോടത്താണ്ണ അധികം ഒത് കാണുക അറിയി
ആഹ് നമ്മള അധികം തുൊടക്കുമ്പോഴും നന വരു അല്ലെ നനവ് ഉണ്ടാവകുമ്പോളാണ് തെരാ
ഉം ഉം ഉം പിന്നെ എന്തെേലും ചെറിയൊരു ഭക്ഷണത്തിന് നിന്നും മതി അവിടെ വരും ഉം
എന്ത് ചെറിയ മക്കള് ഉള്ളോട്ത്തൊക്കെ എപ്പോളും എന്തെങ്കിലൊക്കെ ചിന്തയും ഇണ്ട്
ആഹ് കുട്ട്യാൾ പറഞ്ഞത് ഇങ്ങനെ കൈ പിടിച്ച് നടക്കണല്ലേ അ അങ്ങനെ ണ്ട പിന്നെ എന്താണ്ട് എപ്പളാ ഇങ്ങട്ട് വൈകീട്ട് തിരി വൈകീട്ടാ പോരാ
രണ്ട് മണിക്കൂറവും ഇപ്പ ഉള്ളൂ ഞങ്ങൾ കുറെ ക്ലാസ് പെൻഡിങ് ആയോണ്ട് ഇപ്പം ഇന്ന് ഇരിക്കാന്ന് വിചാരിച്
ആഹ് ഫുഡൊക്കെ കൊണ്ടു പോവേക്കാരംലേ
ആഹ് ഇന്ന് കൊണ്ടന്നീണ്
ഉം ഉം കുട്ട്യാൾക്കൊക്കെ കൊണ്ടു പോണോ
ആഹ് ഇല്ല ഉം ഇന്നാ അയിക്കോട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് വിളി
ഇന്നാ ഇന്നാ പിന്നെ എന്താ
എന്നായിക്കോട്ടെ